ഹലോ
അലോ കേ ക്കുന്നില്ലേ
കേക്ക്‌ണ്ട്
ആഹ് എന്താണ് വിശേഷം
നല്ല വിശേഷം സുഖല്ലേ
ഏ
സുഖല്ലേ ഴ്ച
ആഹ് സുഖാണ് അങ്ങനെ പോകുന്നു എന്താണ് അവിടെ മഴയെക്കെ ണ്ടോ
മഴ ഇന്നിങ്ങനെ മൂടി കെട്ടിയോണ്ടാണ്.
ആഹ് അതെ ഇന്നലെ രാത്രി മഴ പെയ്തു ഇവിടെയൊക്കെ
ഇന്നലെ അല്ല ഇന്ന് രാവിലെ ഇവിടെ മഴ പെയ്തുക്ക്ണു ഒരു ആറ് മണി
ആഹ് ശരി ആഹ് ഇവിടെ ഇന്നലെ രാത് ത്രി കെടക്കണ വരെയല്ല ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെയൊന്നും ഞാൻ ഒറങ്ങിയിട്ടില്ല അപ്പോഴൊന്നും മഴയില്ല
ഇവിടെ ഇന്നലെ രാ ഇന്നലെ രാത്രി ഭയങ്കര ചൂടെന്നു
ആഹ് ണില്ലേ ആഹ് ഇന്നലെ രാത്രി ഇപ്പ ഞാൻ വിചാരിച്ചിരുന്ന നാലീസം നല്ല വെയില് കണ്ടപ്പളേ വേനല് പോലായി ആ ചൂടിലേക്ക് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു
ഇവിടെ ഇന്ന് ഇന്നലെയും മിനിഞ്ഞാന്നും മാത്രേ മഴ ഇല്ലാതു ത്തുള്ളു ആഹ് ഇന്നുപ്പോ വല്ലാതെല്ല ഇങ്ങനെ മൂടിക്കെട്ടി ക്കെട്ടിയാണ്ടാണ് അങ്ങനെ ക്കെ
ഇവിടക്കെ നല്ല വെയിയില്ണ്ടടാ രാവിലെ ചെറിയൊരു മൂടലും പ്പം ഞാൻ വിജാരിച്ചു മൂടല് കണ്ടപ്പം നല്ല മഴ പെയ്യുംന്ന്ള്ളെ മക്കള് പോയാ ടൈമിലൊകെ ആ അത് ശരി ഇവിടെ പം നല നല്ല വെയിലാ എന്നിട്ട് എന്താണ് തസ് സ്പെഷലാെക്കെ ഫുഡൊക്കെ കയ് തോനെ
കയ്ച്ചിട്ടില്ല കയ്ച്ചാൻ നിക്ക്ണൊള്ളൂ ഇങ്ങള് കയ്ച്ചോ
ആ ഫുഡഡി പിന്നെ കഴിച്ചു ആ കഴിച്ചു ഞാന് രാവിൽതന്നെ നേരത്തെ കഴിക്കും വര് മദ്റസ് പോണ ടൈമ് ല് രാവിലെ അവര് ആ ഒരു ടൈമിലെന്നെ ചായടിക്കും അപ്പൊ പിന്നെ ഉച്ചായുമ്പഴേക്കും പിന്നെ വെശ് ക്കും പെട്ടെന്ന് വെശക്കും
ഏ ങ്ങട്ട് പണിയൊക്കെ കയ്ഞ്ഞോ
പണിയൊക്കെ കയ്ഞ്ഞ് ദാ ഇവടെങ്ങനെ കെടക്കാണ് ഏവര്ക്കും ന്താ പരുപാടി എന്താ ഹോബീസ് എന്തേലുണ്ടോ റീഡിങ്ങോ
റീഡിങ്ങ് ആ റീഡിങ്ങ് കൊറച്ച് ക്കെണ്ട് പിന്നെങ്ങനെ ചെടിയാ അതെങ്ങനെ നോക്കൂം
ആ അത് ശെരി ചെടികളെ ഏതെക്കെ ഇഷ്ടം ഏതെക്കെണ്ട് വീട്ട്ല്
ചെട്യാള് ഏകദേശൊക്കെ കെറേണ്ട് പേരറിയാത്തത്
പേരറിയാത്തത്ണ്ട് പക്ഷേ ന്നാലും ഇഷ്ടാണ് ആ ഇഷ്ടം കൊണ്ട്ണ്ടാക്ക്ണ്ടാവും ലേ
ആ ചെട്യാളും പിന്നേ ഫ്രൂട്സയ്റ്റംസ്
ആ അയ്ശെരി ത്യാവശ്യം ത്‌ണ്ടോ സ്ഥലങ്ങള്ണ്ടോ അട്ത്തൊക്കെ
ആ ആ ഞങ്ങക്കായ് ട്ട് കുറച്ചൊക്കെണ്ട്
ആ അപ്പങ്ങാനെണ്ടാക്കൂലേ
ആ
ഈ ഫ്രൂട്സ് ഐറ്റംസ് ഒക്കെ നമ്മളില്ലേ വാങ്ങിയാട്ടല്ലേ നിങ്ങള് കുഴിച്ചിടാറ്. അതായത് ഇങ്ങനെ സപ്പോട്ടേയാലും റംബൂട്ടാൻ ഐറ്റംസൊക്കെ ആ അതെ അങ്ങനെ ആ അതെ അതെ ബെഡെയ്തെല്ലേ
ഇങ്ങളെ ഇങ്ങ ക്ക്‌ല്ലേ അങ്ങൻതൊക്കെ
ല്ലല്ലേ ഞാനിവിടെ അങ്ങനെ ഇന്ക് അങ്ങന ഒരു ഇൻട്രസ്റ്റ്ല്ല പിന്നെ ന്നാ ചെറിയ രീതിക്കൊക്കെ ഇവിടെ ഉമ്മ ഉണ്ടാക്കിയ മുരിങ്ങ കറമൂസ അങ്ങനെയൊക്കെ ഉണ്ട്
ഏ ഞങ്ങള് ഇവിടെ ചെടിയള് ഫ്രൂട്ടസ് ഐറ്റംസ് റംമ്പൂട്ടാന് സപ്പോട്ട പിന്നെ മൾബറി അങ്ങനെ കൊറെ ഡ്രാഗൻ ഫ്രൂട്ട അ അങ്ങനന്തൊക്കെണ്ട്
അങ്ങനത്തൊക്കെ ഇണ്ട് ല്ലേ ആ റംമ്പൂട്ടാന എങ്ങനെ നിങ്ങ ആവശ്യത്തിനൊക്കെ ള്ളെ പൊറത്ത് കൊടുക്കോ
അയ്നൊക്കെ ണ്ടാവും പക്ഷെ ഞങ്ങളങ്ങനെ കൊടുക്കലൊന്നുല്ല ഇതുവരെ കൊടുത്തിട്ട്
ആ റംമ്പൂട്ടാനൊക്കെ നല്ല റേറ്റ്ല്ലെടാ പൊറത്ത് ത്തൊക്കെ അങ്ങനെയൊക്കെ കൊടുത്തൂടേ ലാഭല്ലേ
അത് ഇപ്പ മൂന്ന് കൊല്ലായിട്ടുള്ളൂ ഇണ്ടാവലൊടങ്ങി ട്ട് ഫസ്റ്റ്ത്തെ കുറി കുറച്ചൊള്ളു ഇണ്ടായത് രണ്ടാമത്തെ കുറി അയലാറെ കുറച്ച്ണ്ടായി ഇക്കുറി നല്ല ലുണ്ടായിക്ക്ണ്
ആ ഇതൊക്കെ തോടില്ലേ ഈ ചോപ്പ് കളറാവൂലേ ഇത് ഈ പച്ച ഇങ്ങനെനെന്നെ കയ് ച്ചാൽ ചോപ്പ് കളറാകുമ്പോ നല്ല മധരം കൂടി വെരും യ്യോ അതിന്റെ ഉള്ള്ത്തേ സാധന ച്ചാകുമ്പളോ
പച്ച ആകുമ്പൊരു വെല്യ ടേസ്
ടേസ്റ്റ് ഉണ്ടാവൂലല്ലേ ആ അതെ അതെ ഇപ്പൊ എല്ലോട ഇപ്പൊ എല്ലോട്ത്തും അങ്ങനെ ണ്ട്ലെ റംമ്പൂട്ടാനൊക്കെ പണ്ട് അങ്ങന എടെയങ്കിലൊക്കെ കാണുന്നുന്നത് ഇപ്പ എല്ലാ വീ
ഇവിടെ ഞങ്ങളത് കണ്ടിട്ട് എല്ലാരും ങ്ങനെ നോ ക്കും എല്ലാവർക്കും ഒരു അതിശയേയുന്നു ഇപ്പൊ എല്ലാരോടും ഇങ്ങനെ വേ
ആ ഇപ്പ എല്ലാരും ഉണ്ട് ണ്ട് ഇണ്ട് കുളിച്ചിട്ണ്ട് ആദ്യോക്കെ ക്കെ സപ്പോർട്ട അങ്ങനെ ആരുന്നല്ലോ പ്പോട്ട അങ്ങനെ ഞാനൊക്കെ പഠിക്ക ടമിലക്കെ എവെടെങ്കിലൊക്കെ ഏതെങ്കിലും വീട്ടിലൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ ഇങ്ങന കാണേരുന്നു സപ്പോർട്ടൊക്കെ പ്പൊക്കെ എല്ലോടുത്തുണ്ട് സപ്പോർട്ട അതുപോലെയായല്ലോ ഇപ്പൊ റംമ്പൂട്ടാനൊക്കെ ഇഷ്ട ഇഷ്ടാണ് നോക്കിക്കും അതെന്നെ അ ഹാ അ അ അതെ അതെ അതെ അത് അങ്ങനെ ഇണ്ടായിട്ടിയാ സുഖാല്ലെ ഇണ്ടാവണം ല്ലേ അയിനെന്തേലും വളമ വേറെന്തേ ഇട്ടോട് ക്കണോ എന്തെങ്കിലും അതായത്
ആദ്യം ഞങ്ങള് പ്രത്യേകിച്ച് ഒന്നും ഇട്ടോട്ത്തിനില്ല ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടായെന് ശേഷം പിന്നെ ങ്ങനെ ഓരോന്ന്ങ്ങനെ വേട്‌ചോട്ന്ന് അങ്ങനെ ഇട്ടോട്ക്കും
ആ അങ്ങനെ അഹ്നമ്മക്ക് കായ്കൾ ഇണ്ടായി കിട്ടിയ പിന്നെ ഓരോ സീസണിലും ഉണ്ടാവുയിരു ക്കല്ലേ
ആ പിന്നെ മാങ്ങ തെ പോലെ നല്ലോം ഇണ്ടാവും ഇത് രണ്ടും ചെറിയ മരങ്ങളാണ്
ആ ചെറിയ മരങ്ങള് ആ അതെ അതെ മാങ്ങായാലും ചെറിയ ഇത് മ്മല് ഇണ്ടാ വ്ണ മാങ്ങ അങ്ങൻത്തെക്കാരെല്ലേ നമ്മളെ കടേന്നക്ക വാങ്ങണ അങ്ങൻത്തെ
അങ്ങനത്തെ വലിയ മാങ്ങണ്ടാവൂലെ
ങ്ങ നീളത്തില്ള്ളെ നമ്മള് ഉപ്പ്ടാനും പിന്നെ പഴ് ഇട്ടാലക്ക നല്ല ടേസ്റ്റ് ഇള്ളെ
ആ അങ്ങൻത്തെ മാങ്ങെന്നു അഹ്‌ ഇതെപോലെ ഇവിടെ എന്ത്ണ്ടായാലും അങ്ങനെ വിക്കെന്നുല്ല അങ്ങനെ എല്ലാര്ക്കും കൊട്‌ത്തു
നമ്മള ആശ്യത്തിനെക്കെ എട്ത്ത് പിന്നെ ഇങ്ങനെ കു കുടുംബക്കാർക്കൊക്കെ കൊടുത്ത് അങ്ങനെയെക്കെക്കാരെല്ലേ ആ അ അ അ ആ ഹാ അതെ അതെ അതെ ആ പിന്നെർഞ്ഞാല് ഓര് നമ്മള അങ്ങനെ കൊടുക്ക്ണതും നല്ലതാണ്അല്ലെ
കൊടുക്ക്ണെനൻസരിച്ച് പിന്നെണ്ടാവ് ന്നർകാൺ
ആ അതെ അഹ്‌ നല്ലതാ നല്ലതാ കാരണം നമ്മള് ഇപ്പ ചെല വീട്ടിലൊന്നു ഇങ്ങനെ ഇല്ലാത്ത ഇങ്ങനെ ഇണ്ടാക്കാനും കഴിയാത്തവര് ണ്ടാവും പിന്നെ ആ ആ സ്ഥല ഇല്ലാത്ത ക്ക ഇണ്ടാവും അപ്പൊ നമ്മക്ക് നമ്മളെ കൊണ്ട് ഇണ്ട അങ്ങനെ ഇണ്ടാവാണെങ്കിൽ കൊടുക്ക്ണ നല്ലെ യാണെല്ലോ നല്ലതേ അണെ അപ്പ റംബൂട്ടാനെക്കെ നാ ഇങ്ങനെ വിചാരിക്കും ഞാന വീട്ടിലങ്ങനെ കാണുമ്പോളേ എനിക്ക് പറഞ്ഞാർക്കൊ ഒരു ഭംഗിയാ നമ്മള് ഓട്ടോമാറ്റികായിട്ട് നോക്കിന്ന് പോവും
അതൊക്കെ മൂന്ന് വർഷം കൊണ്ടുണ്ടാവും ആ ഇവിടെ ഇക്ക മൂന്ന് വർഷം കൊണ്ട ഉണ്ടായിക്കണു ഇപ്പൊ ഇവിടത്തെ കണ്ട കണ്ട് എല്ലാരും ഇങ്ങനെ വേടിച്ചു കുഴിച്ചുടണു
അതെ അതെ റംബൂട്ടാനെ പിന്നാള് കൊണ്ടന്നന്നിട്ടുണ്ടായിരുന്ന മൂത്തമ്മല കുട്ടില് നല്ല പോലെ പറഞ്ഞ മാങ്ങ അതുപോലെ ഇ റംബൂട്ടാൻ ഒക്കെ നല്ലപോലെ അവിടെന്നെഈ കപ്പുളി
ആഹ ഞമ്മള ആാവശ്യത്തിന് ഉണ്ടായാ തന്നെ നല്ലതല്ലേ
അതെ അതെ ഈ ചെറിയത് സാധനത്തി കൂ ഉണ്ടാവുമ്പോ ഒന്നുംകൂടി നല്ല ഭംഗിയല്ല
ആഹ ഇതീമേ എല്ലാവരും ഇങ്ങനെ തോും പോുമ്പോങ്ങനെ പോണലൊക്കെ നല്ലോ ഉണ്ടായി കാരങ്ങനെ നോക്ക ആ ഞങ്ങ കുച്ചിക്കണ
ആഹ് കൊയല അടിച്ചതാ ഏ അല്ലാതെ നോർമല ആയിട്ട് നമ്മള് കിണർ കുത്തിയാൽ കിട്ടൂല
കിണർ ഇവിടെ ഞക്ക് ഇനി കിണർ കു ത്താനം കൂടി സ്ഥലം കളയണ്ടേ
ആഹ് ശരി അപ്പൊ കൊയലടിച്ചില്ലേ അതപ്പ വല്ല സ്പേ വേണ്ടല്ലോ
ആഹ് പക്ഷെ കോയലോണ്ടന്നെ ഞങ്ങള് കുടുങ്ങിപ്പോ വെള്ളം കുറവല്ല വെള്ളത്തിന്റെ ഒരു കറ ണ്ടാവലേ
ശരിയാണോ ദേവ് അത് പറഞ്ഞേക്കാലേ
ബാത്റൂമ ഒക്കെ ഭയങ്കര ദിവസം ഇതാക്കിയാലും പിന്നെ ആ കളർ തന്നെ ഒരു കറയണ്ട
റായിയിട്ടാ അതുകൊണ്ട് നമ്മള് പിന്നെ ഉപയോഗിക്കണ വെള്ളത്തി അതായത് നമ്മള് ഫുഡ് ഉണ്ടാക്കണതിനൊക്കെ അങ്ങനെ ഇത് ചോയ
ഞങ്ങള്ൾ ഫുഡ ഒന്നും അയിന്ന് ഉണ്ടാക്കലില്ല ഫുഡൊക്കെ ഇവിടെ താഴത്തെ ഒരു കുടുംബ രണ്ടുോഴക്ക് കാണാറുണ്ട് ഓൽകു തയമാതിരി കോയാലുംക്കെ കോയലും കിണറും ഉണ്ട്
ആഹ ശരി
അപ്പൊ ഞങ്ങൾ ഓലൊക്കെ അയിന്ന് കണിട്ടന്ന് കു ചാനുദാക്കാാന ഞങ്ങള കയിന്ന് അടിച്ചുകാണ്ട്
കൊയല ഇങ്ങനെ പറഞ്ഞേക്കാം ബാത്റൂമൊക്കെ ചില സ്ഥലത്ത കേട്ട് ഒരുമാതിരി ഒരു മഞ്ഞ കറ പോലെ കറ പോലെ ഇ ണ്ടാവോൽ അതെന്താവലേ അങ്ങനെ
അതെന്താന്നറിയില്ല ഞങ്ങളും ഇതേമാതിരി കൊറേ ഫിൽറ്റർ അദെന്താനറിയില്ലഞങ്ങളും ഇ ദേ മാതിരി കുറെ ഫിൽറ്റർ വെക്കാൻ പറഞ്ഞു നടന്നിരുന്നു കൊറെ നടന്നിരു ന്നു പിന്നെ വെച്ചില്ല ഇതിനന്നെ കൊറേ ആയില്ലേ
ആഹ് അതന്നെ അതന്നെ കൊറേ ആയില്ലേ
ഇപ്പൊ ഞങ്ങള് മൂന്ന് കൊല്ലൊക്കെ ആയിട്ടുള്ളൂ കൂടിട്ട് എന്നിട്ട് മൂന്നാമത്തെ കൊല്ലാത് ഇപ്പൊ തന്നെ നാറെ
കറയാണ് ല്ലേ ഈ വെള്ളം യൂസ് ചെയ്ത് അത് മുടി കൊയിച്ചില്ണ്ടോ
മുടികൊയിച്ചിലും ഉണ്ട് പിന്നെ പല്ലി മൊക്കെ പല്ല്മ്മേ നഖത്തുമൊക്കെ കറണ്ടായിരുന്നു ആദ്യം ഫസ്റ്റ്
ആ അന്നെ
പിന്നെ അതിങ്ങനെ മാഞ്ഞു മാഞ്ഞു പോയി ഇപ്പൊ ഏകദേശമൊക്കെ ശരിയായിക്കണ് എന്നാലും കുടിച്ചാനും
ആ എടുക്കൂല അതന്നെ നല്ലതല്ലേ
ആ അതാ നല്ലത്
ആ അതന്നെ ആ അതുതന്നെ ഇപ്പ നമ്മൾ ഈ ജപ്പാനീസ് വെള്ളം വരുന്നുന്നത് കണ്ടില്ലേ അത് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാ തോന്നുന്നുണ്ട് അങ്ങനെ
ആ ആ
കുടിവെള്ളംണ്ടല്ലോ എല്ലോത്തു പൈപ്പ് ലൈനായിട്ടിങ്ങനെ വരുന്നത് ആ അതെ അതെന്താ മറ്റേ ബ്ലീച്ചിങ്‌ പൗഡ ആ അമ്മക്ക് ആവശ്യ കൊടുക്കുന്ന ടൈമിലൊക്കെ എടുക്കാം അതിനൊക്കെ പറ്റും പിന്നെ എന്താറിയോ ഇതായ്ച്ചാല് ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ വരണ തോന്നുന്നു മൂന്ന് ദിവസം ആ ഒരു ദിവസം എട വിട്ട് ഇടപെട്ട് പിന്നെ കൊറെ ആൾക്കാര് നനക്കാനൊക്കെ എടുക്കും അങ്ങനെയൊക്കെ
ഞങ്ങളും താഴത്തുന്ന് അങ്ങനെ മൂന്നീസൊക്കെ അങ്ങനൊക്കെ അടിച്ചലുള്ളൂ കാരണം ഞങ്ങള് ഒരു ഡ്രമ്മില് ഞങ്ങള് തൊടക്കാനും ഇതാക്കാനൊക്കെ അയി നടക്കുക തിരുമ്പാനൊക്കെ
അയിശരി
പിന്നെ കുടിച്ചാനും വെക്കാനൊക്കെ ഒരു നാലഞ്ച് കുടത്തിലിങ്ങനെ പിടിച്ചേക്കും
ആ അതെ അതെ അതെ പിന്നെ അതാണ് വെള്ളം ഇല്ലാഞ്ഞ അത് അയിലുംവല്ല്യ ടങ്ങേറ് വേറെല്ല നമുക്ക് എന്തൊരു പണിക്കാലും വെള്ളം വേണ്ടേ? ഏ എന്തൊരു സംഗതി ആയാലും വെള്ളല്ലാതെ നമുക്ക് പറ്റുമോ?
ഇങ്ങക്കെന്താ സാധാ കെണറാ?
ആ ഇവിടെ മുറ്റത്തന്നെ കെണറുണ്ട് അത് ഇപ്പോ ഈ മഴ പെയ്തേല് നല്ല പൊങ്ങി വന്നീനി വെള്ളം നല്ല അടുപ്പിച്ച് മയ പെയ്തല്ലോ ഉസ്കൂള് തൊറ ഇന്നാ ടൈമിൽ ഒരാഴ്ച പോലെ നല്ല മയെനി പിന്നെ അതെങ്ങനെങ്ങട് താന്ന് പക്ഷേ വേനൽക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ട്ടോ അയില് അത്യാവശ്യം വെള്ളം ഇണ്ട് ഇതുവരെ അങ്ങനൊ
ഞങ്ങള് കുടിക്കാനടിച്ചണ കെണറ്റിൽ ഇതേപോലെ വേനൽക്ക് ചെൽപ്പോ ഇതാക്കലുണ്ട് ഇക്കുറൊന്നും അങ്ങനെ വല്ല്യ കൊയ ഇപ്പൊന്നും ണ്ടായിട്ടില്ല
അത് നല്ല ചൂടൊക്കൊട അതായത് നമ്മൾ തന്നെ പ്പ ചൂട് കൂടി വന്നീനല്ലോ പിന്നെ അയിന്റെ അടുത്തന്നെ ടക്കും തൽക്കും ഒരു മയങ്ങനെ പെയ്തിനി അല്ല ഇത് മെയ് മാസ ഇപ്പ തന്നെ ഇപ്പ ഈ ഈവനിങ്ങക്കെ ഒരു മയിം ഇടിയൊക്കെ ഇങ്ങനെ വന്നി ന്യല്ലോ
ഇന്നാലും ഓല് അടിച്ചാല് പിന്നെ ഞങ്ങൾക്ക് കിട്ടൂല പിന്നെ ഞങ്ങള്
ആ ആ അങ്ങനെയൊക്കെ ഉണ്ടാവല്ലേ അയ്ശെരി വേ വേനൽക്ക് പിന്നെ ഏത് വറ്റാത്ത കിണറും ഏകദേശം നല്ല വെയിലിനനുസരിച്ചിക്കും അപ്പൊ അതന്നെ
ഓൾത് പെട്ടന്ന് വറ്റല്ലിണ്ട് ഇത്രെ കുറേ എന്താന്നാവോ വറ്റീട്ടി ഇല്ലല്ല അതെ അതോണ്ട് ഞങ്ങളും ഓലും കുടുങ്ങീട്ടില്ല ഉം
നിങ്ങളിവിടെ റോഡ് സൗകര്യോക്കൊള്ള സ്ഥലാ
ആ റോഡ് റോഡ് സൗകര്യൊക്കെ ഉണ്ട് സ്കൂള് മദ്റസ് ഒക്കെ അടു
ആയടുത്തന്നെ ആഹ് ആഹ് അതുകൊണ്ട്ന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടാവൂല
ഏ അങ്ങനത്തിനൊന്നും ബുദ്ധിമുട്ടില്ല
ആഹ് അതെ അതെ അതെ
പിന്നെ എങ്ങനെ വൈകുന്നേരൊക്കെ
വൈകുന്നേരം എന്താ ഇനിയിപ്പോ മക്കളൊക്കെ വരുമ്പോ എന്തെങ്കിലുക്കെ വേണ്ടി വരും ഏ പിന്നെ ഞാൻ ഈവനിങ് മുതൽ പിന്നെ എനിക്ക് ക്ലാസ്ണ്ട് ഞാന് ട്യൂഷൻ എടുക്കണ്ട് കുട്ടികൾക്ക് അപ്പൊ ഈവെനിംഗ് മുതല് മൂന്നണി പ്പളാക്ലാസ് ഉണ്ടാകുക അപ്പോ വരുന്നേന് മുന്നെന്തെിലും റെഡിയാക്കി വക്കും
ചെറിയ കുട്ട്യാക്കോ
ആ ചെറിയ കുട്ടിയാളെന്ന് പറഞ്ഞാൽ ബേസ് എടുത്തൊടുക്കണ്ടേയ് പിന്നെ. കെ ജ ള്ള കു എല്ലാ സബ്ജക്റ്റും അതേ ഒ ക്ലാസ്ണ്ട് ഇൻഡിവിജല്ണ്ട് അങ്ങനെ അപ്പൊ മൂന്ന് ണിക്ക് ആ ഇപ്പ സ്കൂളാർ ഉള്ളത് കൊണ്ട് തന്നെ പകല് ഞമ്മക്ക് എട്ക്കാൻ പറ്റില്ലല്ലോ വെക്കേഷനിൽ തുടങ്ങിയ ക്ലാസാ
ഏ വെക്കേഷ് ഇബടീങ്ങനെ കൊറേ ആൾക്കാർ ഇങ്ങനെ ഇടുക്ക്ണണ്ട്
അത് കഴിഞ്ഞ്പ്പോ രണ്ടൂസം കൊണ്ട് അത് കഴിഞ്ഞ് രണ്ടു മാസം കംപ്ലീറ്റ് ആയി ഇഞ്ഞിപ്പൊ വേറെ ക്ലാസ് കിട്ടീനാ അത് ഇൻ്റിവിജലാ അങ്ങനങ്ങനെ എടുത്തൊടുക്കണം അപ്പേക്ക് ഞമ്മളെ മക്കള കാര്യം ഓല് വരുമ്പത്തിനെ എന്തെങ്കിലും റെഡിക്കി വെച്ച് അപ്പോഴക്ക് ഓല് പിന്നത് കഴിച്ച് കളിക്കാറങ്ങിയുള്ളൂ അപ്പൊ ഈവനിങ് ഒരു ഏഴ് മണി ആകുമ്പൊത്തിന് ഞമ്മള് ക്ലാസ് കഴിഞ്ഞാല് പിന്നെ നൈറ്റ് കുട്ടികളെ കാര്യം നോക്കാലോ ഇവര് മൂന്നില് രണ്ടിലൊക്കെയാണ് ഇവർക്കു ബേസിന്റെ ടൈമാ ഇപ്പോ
ആഹ്
ഓവർലോടല്ലേ സ്കൂളിലൊക്കെ വർ
ആ വർക്കും പഠിച്ചാലും തന്നെ ഒമ്പിലും എട്ടിലൊക്കെ എത്രെ ഒമ്പിലും എട്ടിലൊക്കെ പ്ലസ്ട്ടുലും ഒക്ക പഠിച്ചണ കാര്യങ്ങളാണ്
എടാ ടൈംകഴിഞ്ഞിട്ടൊ ടൈം ഓക്കെ ഓക്കെ